ഹലോ
ആാ എന്തൊക്കെയാണ് വിശേഷം
ഹലോ
ഹലോ
ആഏ
എന്തൊക്കെയാണ്ട് വിശേഷം?
സുഖായിട്ട് പോന്നു.
ചായ ഒക്കെ കുടിച്ചോ
ചായ കുടിച്ചില്ല, മക്കളൊക്കെ ഇങ്ങനെ ഓരോന്നും കളിക്ക, ഇതൊക്കെ ആയിട്ട് കുതിരിക്കയാണ്. ചായക്ക് സ്പെഷൽ ഒന്നുമില്ല, ബേക്കറി ഉണ്ട്.
ഉ ഇവിടെയും സ്പെഷ്യലായിട്ടൊന്നുമില്ല, ബേക്കറീനുള്ളൂ. മക്കളൊക്കെ ഉറങ്ങി നീക്കണള്ളൂ അപ്പോക്കെ എന്തെങ്കില ഒക്ക ഉണ്ടാക്കണം.
ആഹ ഇനിയിപ്പോ പതിനഞ്ച ദിവസ്സോ കൂടി ഉള്ളല്ലേ സ്കൂളൾ തുറ ക്കാൻ.
ആഹ തൊറക്കഞ്ഞല്ലേ ദിവസല്ല സാധനമൊക്കെ വാങ്ങിയാ കുട്ടികൾക്കുള്ള
ആഹ ഞമ്മക്ക് സാനായി മക്കൾക്കും സാനായി. റെസ്റ്റ് ഉണ്ടാവലോ ആരിക്കും. മതസട്ട് സ്കൂൾക്ക് പോവാനായി.
ആ കുട്ടികക്ക് സാധനക്കെ വാങ്ങിയോ
വാങ്ങിട്ടില്ല ആ വലിയ മോൻ വാങ്ങിട്ടുണ്ട്.
വന്ത്.
മറ്റൊക്ക് വാങ്ങി പിന്നെ വാങ്ങിയണ സ്കൂൾ ചേർത്താണ്ട് എന്നൊക്കെുണ്ട് ഇനിപ്പോ ഒരു സംഖ്യം വേണം.
ആഹ ഇന്നെന്താ ഫുഡ് കറിയാ
ഫുഡ് സാധാ നമ്മള ചോ തന്നെ. ചോറ് പിന്നെ. അതിനലെയൊക്കെ ചെറ പയർകറിയും, അമ്പേർപ്പേരിയും, മീനുമുണ്ട്.
ഉ ഈ രാത്രിയക്കോ
രാത്രികൾക്ക് ആ രാത്രികക്ക് അതണ്ട് നി കൊറച്ച് ചോറ്ന്തൊക്കെ വെക്കണം.
ആ അവിടെ മയണ്ടോ മ.
ഞങ്ങള് കൊറച്ച് വേഗിട്ട് വെക്കല് എടുക്കന്ന് വിചാരിച്ച് പിന്നൊരു പണി. പിന്നെതൊരു പണിയാണെ. പിന്നെങ്ങനെ നമ്മള് ആ അതില് പിന്നെ നമ്മൾ ഉച്ചവരെ അടു അടു അടുക്കളയില് തന്നൊയിരിക്കും. പിന്നെപ്പ നമുക്ക് റെസ്റ്റ് ഇല്ലെങ്കില്
ആ അതല്ലാ, എല്ലാർക്കും അത് പറ്റൂല രാവിലെ വെച്ച ചോറും.
ആ രാവിലെ ഞങ്ങള് ഉച്ചക്ക് ചോറ് ഊറ്റിയന്നെ ഒരു മണിക്കാ
ആ
ആ ചോറ്ണ്ടാക്കും അങ്ങനെ കാറ്
മീൻ കറി സാധാ തരോ ഉ ചെറുതായിട്ട് ഉള്ളി അല്ല കടകും ഉലുവയൊക്ക ഇട്ടാട്ട് ആദ്യം താക്കും ഇടും പിന്നെ ട്ട് ഉള്ളി വാട്ടും പിന്നെ ഉള്ളി വാട്ടിട്ട് ഇഞ്ചിവെള് ത്തുള്ളി പേസ്റ്റിടും പിന്നെ തക്കാളി അത് കയിഞ്ഞ് വയറ്റി വരുമ്പോ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിട്ടാട്ടേ
ആ
ഫിഷ് മസാലക്കെ ഉണ്ടെങ്കിലെ അതൊക്കെടും
ആ
ആ മീൻകറിയ അതൊക്കെ ചോറ്റിക്കെ രസല്ലേ പിന്നെ വറ്റിക്കാർണ്ടോ മീൻ വറ്റിക്കാറുണ്ടോ ആ വറ്റിച്ചാന്നെ നിങ്ങക്ക് കറിണ്ടന്നും ആവശ്യല്ലല്ലേ കറിറ ഒന്നും ആവശ്യം ഇല്ലാറ്
കറില്യ ആവശ്യല്ല പക്ഷേ വറ്റിച്ചാ കുട്ട്യാക്ക് ഇഷ്ടല്ല കുട്ട്യാക്ക് പൊരിക്കാനാണിഷ്ടം
ആ ഇമ്പടി അങ്ങനെ തന്യ കുട്ട്യാക്ക് പൊടിക്കന്നഷ്ടം നി അമ്മക്കൊക്കെ വറ്റി ക്കണം ഹസ്ബന്റിന് പറ്റിക്കണഷ്ടാ
പിന്നെ പോലെ ഇഷ്ടത്തിന് നിന്നൊടുക്കും
ആ
ഇബിടെ ചോറായിന് ഇനി കറി കറിണ്ട് ഇനി കൂട്ടൻ എന്തെങ്കിലും ഒപ്പിക്കണം
ആ
ബടെ ചോറ് പിന്നെ മക്കൾക്ക് സ്കൂളില്ലാഞ്ഞാ പിന്നെ ഇ
ഉം അവിടെ ചക്കേക്ക ഒണ്ടൊ
ആഹ ചക്കണ്ട് മാങ്ങയും ചക്കേക്ക ഇണ്ട്
നിങ്ങക്ക് അടുത്ത് ഇണ്ടായിക്കൂലേ
ആഹ അവിടെ ആ അവിടിണ്ട്
ചക്കേൻ്റ ഒരു കാലാണല്ലോ കുറച്ച് കഴിഞ്ഞാൽ അത് കിട്ടൂലല്ലോ
ആ അത് ഉദ്ദേശിച്ച മഴ പെയ്താലെ ചക്കന്റെ മധുരോം അതൊക്കെ
ആ വെള്ളം കുടിക്കും ചക്കയൊക്കെ ടേസ്റ്റ് ഉണ്ടാവൂല ഇപ്പഴാണ് രസം ആ ആ അതെ അതെ പിന്നെ അത് എന്തിനും പറ്റുല കേ ടും കേടും വല്ല തുടങ്ങുവാ ആ മധുര ഒന്നും ഇണ്ടാവൂല പുളിയായിരിക്കും
പുക്കളാണല്ലോ ഇപ്പം ചാമ്പക്ക തിന്നാൻ പറ്റൂല അതിലുള്ളിൽ പുഴുക്കളുണ്ട്
ഖം വരും വയറളൊക്കോ
ഉം ഉം മഴ ആയതുകൊണ്ട് ഇനി പലേ രോഗോം വരാനായല്ലോ
ആഹ് ഇനീ ഇപ്പ അതന്നെ ഇനിയിപ്പതിന്റെ ഒരു കാലാണല്ലേ
ആഹ് കു വെള്ളത്തിൽ കളിക്കലും അതക്ക കുറച്ച് പണി ഇണ്ടാവും
അതെ ആഹ നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാതിക്കട്ടെ
അതന്നെ പല രോഗോം ഉള്ള ഇത പണ്ടൊന്നിപ്പം പണ്ടൊന്നിപ്പം ഇപ്പോം വെള്ളത്തിൽ കളിച്ചാലും ആ തരാ മണ്ണ് കളിച്ചാലും ഒന്നുമൊരു അസുഖോന്നുമില്ല
അതന്നെ ഇപ്പത്തെ ഭക്ഷണരീതി അന്നത്തെ ഭക്ഷണ രീതി അങ്ങനെ ആരുന്നു ഇപ്പ അങ്ങനെയല്ലല്ലോ എല്ലാ സാധനം നമ്മള് മന്തി ബിരിയാണിതി പിന്നെ എല്ലാ പല വിഭവങ്ങളാണല്ലോ ഇന്ന് കേൾക്കുന്ന അവരെ നാളെ അങ്ങനെയാണല്ലോ ഇന്നത്തെ ഇത് ഭഷണ രീതി
ആ അവിടെങ്ങനെ ഭക്ഷണൊക്കെ പുറത്തുന്ന്
പുറത്തുന്ന് എന്തേലും സാഹചര്യം വരുമ്പോ പുറത്തുനിന്ന് വാങ്ങും ഓ അതിനെ കൂടാതെ നമ്മള് നമ്മടെ വീട്ടിൽ ഇണ്ടാ ആ സാധാരണയാ
ഏ അത് അത്ര രുചി അത് കിട്ടൂലല്ലോ പുറത്ത്ന്നാങ്ങുമ്പോ
ആഹ് പുറത്തുന്ന് വാങ്ങ്മ്പോ അത്ര ഇത് കിട്ടൂല
ഉം
പിന്നെ അതാണ് അതിന്റെ ഒരു ഇ ടേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ പക്ഷെ നിനക്ക് ആ നല്ലത് നല്ലതാ നല്ലത്
ആ ഇല്ല കേടില്ല ചക്കോണ്ട് നിങ്ങള് എന്തെങ്കിലും ഇണ്ടാക്കുവോ
ചക്കോണ്ട് ഞങ്ങള് കൂട്ടാൻ വെക്കും നല്ല പച്ചമൊളകും മഞ്ഞപ്പൊടി ത ഉപ്പൊക്കെ ഇട്ട് അരിഞ്ഞിട്ട് നമ്മള് അ അങ്ങിട്ട് തേങ്ങ, വെളത്തുള്ളി ഈ ചാ ള്ളിയൊക്കെട്ട് അരക്കും കൊറച്ച് ചതയ്ക്കു ചതച്ചിട്ട് ഒയ്ക്കുക ഒയിക്കും ഒയ്ച്ചിട്ട് മാത്രം നല്ല ടെസ്റ്റാണ്
ഞങ്ങളിവിടെ ചക്കപൊരി ച ചക്കകൊണ്ട് പൊരിച്ചും പിന്നെ എന്തേലും ഒപ്പിച്ച് ചെറിയ ചക്കണ്ടല്ലോ അയിന് ഉപ്പേരിണ്ടാക്കും
ആഹ് ആഹ് ഉപ്പേരി അത് രസാണലേ
ആ നല്ലരസാന്ന ഉപ്പേരിണ്ടാക്കിയാല് ണ്ടാക്കി നോക്കീനോ ആഹ് അത് അങ്ങനെ തൊലിയാണ്ട് കളഞ്ഞാട്ട് വലിയ കണ്ടാക്കിട്ടാലുന്നെ നല്ല വേ കുക്കർ തല്ല വെന്ത്‌ ട്ടും പിന്നയില് വെളുത്തുള്ളി ചോന്നുള്ളി ഇട്ടാട്ട് വറവിട്ട അയിലേറെ
ആ വെറകിടുമ്പോ അതിന്റെയൊരു ചൊവ വ രുവില്ലേ അങ്ങനെയൊരു ടേസ്റ്റാ
അതാണ് അതിന്റെ ടേസ്റ്റ്
ആ അത് ഞങ്ങളങ്ങനെ വെക്കാറുണ്ട് അടുപ്പേ ക ക്കണ് ഈ വർഷം വെച്ചിട്ടില്ലാട്ടോ
ഞങ്ങൾക്ക് ചക്ക ഇല്ല വീട്ടില് ചക്ക ഇല്ല അടുത്ത വീട്ടിൽന്നൊക്കെ ചക്കത്തരു
ആഹ ചക്കവന എല്ലാവാരും വേഗത്തെ എല്ലാ സാധനം ഉണ്ടെ കാരണം ഒക്കെ പിന്നെ തങ്കേരിക്കാൻ പറ്റൂലല്ലോ അത് കേട് വന്ന് പിന്നെ അത് പോയി പഴുപ്പ് ഒന്നേറിയാ ന്തിനും പറ്റൂല പിന്നെ അത് ഒഴിവാ ക്കേ പറ്റോ
ആ
പിന്നെപ്പോ ഒരു വീട്ടില് അലോ അയലോ ക്കത്തൊടിലുണ്ടെങ്കിലും മതി നമ്മക്ക്
ആ അത് മതി അത് ഞങ്ങളോട് പറയാ ആവശ്യംണ്ടെങ്കിൽ ഇങ്ങൾക്ക് എപ്പ എപ്പ ആവശ്യണ്ടായാലും ഇങ്ങളയ്മന്ന്‌ പറിചച്ചോണ്ടി പയ്‌പ്പിക്കാനോ കൂട്ടാൻ വെക്കാനോ എന്തിനായാലും എടു എടുത്തോണ്ടി അറിയും
ആഹ ആ അങ്ങനെ പറയുമ്പോ നമ്മക്ക് നമ്മുക്ക് ആവശ്യള്ളപ്പോ പറിക്ക ആയിരിക്കും
മാങ്ങ എങ്ങനെ മാങ്ങണ്ടോ
ആ മാങ്ങണ്ട് മാങ്ങപ്പന്ന് പിന്നെ പറിച്ചിരുന്നു മറ്റ
ഏ ഏ ങ്ങൾക്ക് വീ വീട്ടിലിണ്ടേക്കും മ്മ് ഞങ്ങൾക്ക് മാങ്ങില്ല മാങ്ങ ഇല്ല മാ ങ്ങല്ല മാത്ര മരൊക്കെ മൂർത്തി
അത് ശെരി മാങ്ങ നമ്മുക്ക് ആവശ്യത്തി പിന്നെ വേണല്ലേ
ആ അത് ആണ് ഇപ്പ ഇനി താനെെ
പിന്നെ ഇപ്പ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഈറംബുട്ടി താണ്
ആഹ ആ റബൂട്ടാ ഉണ്ട് ശ കഴ്ച്ചിട്ടില്ല
ആഹ
അത് ആ പുറത്തന്ന് വാങ്ങിയല്ലേ നമ്മള് തിന്ന കുരു ഉണ്ടല്ലോ അത് വലിച്ചെറഞ്ഞാണ്ട്
ആഹ് ശരി ആ അന്റെ വീട്ടിൽ അങ്ങനെ അമ്മ കൊഴിച്ചിട്ടുള്ളു ആഹ്ങ്ങനെ കൊഴിച്ചിട്ടുണ്ടാവനൊക്കെ പറഞ്ഞേ എന്റെമ്മ അതേപോലെ കുഴിച്ചിട്ടുണ്ട് നല്ല വെലിപ്പക്ക ആയിനു ആഹ. ആ രണ്ടെണ്ണം വേണം എന്നൊക്കെ പറയും.
ആ രണ്ടെണ്ണം അടുത്ത് വേണന്നു അപ്പൊ എന്റെയാണി ഞാൻ വിചാരിച്ചത് ഇത് എന്താ രണ്ട് ഒപ്പം കൊഴിക്കട കൊഴിച്ച കാണന്നതാണ് ഉം രണ്ടെണ്ണം ഒപ്പംള്ള തീർത്ഥായിട്ട കുയിച്ചിട്ട് ചെയ്തില്ല ഇത് വിട്ടു വിട്ടാണല്ലോ വണ്ടി
യൽ വക്കത്ത ഉണ്ടായിലും മതി.
ആഹ് വർത്ത് ഇണ്ടായ മതി ഇ ഇനിയിപ്പോൾ നമ്മളാടെ ഉണ്ടായി പിന്നെ അയലോക്കത്ത് പോകേണ്ട ആവശ്യം ഇല്ലില്ല അതിനൊരു പരി പരിധി ഉണ്ടല്ലോ പോല പറച്ചൊളി പറഞ്ഞാലേ നമുക്കൊരു
ആഹ അലല്ലേ ആഹൽവ. പക്കത്തി ഒന്ന ഉണ്ടായാലും മതിയല്ല
ആഹ ബങ്ങണ്
ഏതായാലും അവ അവ അവനാണ് അവ അവന് ഇഷ്ടത്തിന് അവന് അവൽക്കരമാണല്ലോ
ആഹ മാങ്ങ കൊണ്ട് നീ
മാങ്ങ കൊണ്ട് എന്തോ കോമാങ്ങ ഉണ്ടായിരുന്നു അതിനോട് നമ്മള് കുരുമുളക് ഉപ്പ ഇട്ടാണ്ട് ചെത്തി തിന്നും നല്ല ടേസ്റ്റ് ആണ് അതിന്റ
ആ അത് ഞങ്ങളവിടെുണ്ട് കുരുമുളകും തരത് ഉപ്പൂ ഇട്ടട്ട് ഉണക്കല ഉണ്ട- അതക്കെ
ആ ഓണക്കല് ഉണ്ടല്ലേ അവിടെ എവിടെക്കെ കേട്ടണ്
ഉണക്ക് നല്ല നല്ല ടേസ്റ്റ ആണത് പിന്നെ എന്താന്ന് എന്ന ആയിക്കോട്ടെ എന്നാൽ എന്നാ ശരി
ഓക്കെ